ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയാ ഫുഡ്‌ ഒക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ച് നിങ്ങൾ കഴിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല കൊറച്ചു കയ്യട്ടെ കരുതി.
ആഹ്
എന്താ ഫുഡ് ഇല്ലല്ല മഴൊന്നുല്ല.
ഏഹ്
വേറെങ്ങട്ടെന്തൊക്കെ ആഹ് ലേറ്റായിട്ട് വെയിച്ചഴിഞ്ഞാല് എടക്ക് നേരത്തെ കഴക്കുവ ക്ക് ലേറ്റാകും നേരം വൈകിറ്റാ കടക്കല്
ആഹ് ടൈം എപ്പളാ പത്ത് മണി കയ്യോ
ആഹ് ഒരു പത്തര പൈനൊന്ന് പന്ത്രണ്ട് മണിഒക്കെ ആകും. മോള പ്പളാ ഒറങ്ങാ
ആആ.....
ഇങ്ങ്ക്ക് മക്കളൊക്കെണ്ടോ നിങ്ങളെന്താ വർക്കന്തേലും ചെയ്യണ്ടോ?
ഇൻക്കൊരു മോനുണ്ട്.
ആഹ്
ഏഹ് ഹലോ..